ലോ ആഹ് കേൾക്കണില്ലേ ഏ
ക്കുന്നുണ്ടേ
ബോയ്സ് കേൾക്കാൻ കുറച്ച് പ്രയാസമുണ്ടല്ലേ നിക്ക് സൗണ്ട് വളരെ കുറവായിട്ട് തോന്നുന്ന നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ
നോർമൽ സൗണ്ടാ
അതെ
എനിക്ക് തീരെ സൗണ്ട് കൊറവാ
അതെ അന്ത
പിന്നെ എന്തൊക്കെയുണ്ട് സുഖല്ലേ
സുഖാണ്
ഉം എന്താ ഹോസ്പിറ്റൽ വിഷയൊക്കെ പറഞ്ഞത്
ഹോസ്പിറ്റൽ കേസ് ഉപ്പാക്ക് സുഖല്ലായിരുന്നു കാൽമുട്ട് പിനെ മാറ്റി വെക്കൽ ശാസ്ത്രക്രിയയില്ലേ
ഓ കാൽമുട്ടിന്റെല്ലേ
ആ സർജറി ചെയ്ത്
ആ ആ ചെയ്ത് എന്നിട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയോ ആ അപ്പൊ അഡ്മിറ്റ് ആയിനോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിന
അഡ്മിറ്റ് ചെയ്താരുന്നു അഞ്ചു ദിവസം അവിടൊയിരുന്നു ഹോസ്പിറ്റലി ആരുന്നു മഞ്ചേരി ആ മഞ്ചേരി ഏറനാട് ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റൽ ആഹ് ഹോസ്പിറ്റല
ആ ശരിപ്പോ ഇനി റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുംല്ലേ
റെസ്റ്റില്ല നടക്കണം സ്റ്റെപ്പുകളൊന്നും കേറി ഇറങ്ങരുത് പക്ഷേ വീടിൻറെ ഉള്ളിലൊക്കെ നടക്കണം അങ്ങനെ വാക്കറിൽ പിടിച്ചിട്ട്
ഉം ഒരുപാട് എമൗണ്ടയോ കാര്യം പൈസ കാശ് ഒരുപാടായോ
എത്ര
ഉ രണ്ടു ലക്ഷം രൂപയുടെ അടുത്തായി
ഓ അത്രൊക്കെ വരുംഅല്ലേ
ആ ഒരു മുട്ടിന് ഇതിപ്പോ രണ്ടാമത്തെ മുട്ടാണ് ഒരു മുട്ട് ആദ്യം ഒരു നാലഞ്ച്മാസം മുന്നേ ആയിരുന്നു ചെയ്യുന്നുണ്ടോ എന്ന് അറിയൂല
ഒന്ന് അന്വേഷിച്ച് നോക്കിക്കൂടായിരുന്നോ
അത് അങ്ങന അതിന് ഉപ്പാക്ക് ഇൻഷൂറൻസ് ഉള്ളത് കൊണ്ട് ഇവിടെ തന്നെ പകുതി പൈസ ആകുകയൊള്ളു പൈസയാവുള്ളു
അപ്പ ഇൻഷുറൻസ ആായിട്ട് എത്ര കിട്ടിയത്
ഇൻഷുറൻസ് ആയിട്ട് പകുതി കിട്ടിയിട്ടുണ്ട് അത് പകുതിയാണെന്ന് പറഞ്ഞത് എത്രയണ് ശരിക്കും ഞാൻ അന്വേഷിചില്ല
ഓ ഓ അവിടെ ഉപ്പാക്ക് എത്ര മക്കൾ ആണ്
എഴ്മക്കളുണ്ട്
ഏ എങ്ങനെയാ ക്യാഷ് ഒക്കെ ആരെണ് അറേഞ്ച് ചെയ്യൽ
ഉപ്പാന്റെ അടുത്ത് തന്നെ കുറച്ചുണ്ട് പിന്നെ മക്കള് അഞ്ചാളും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽപോകുന്ന മക്കളാണ് അത് പിന്നെ ഇനിയിപ്പോ മക്കൾ കൊടുത്തില്ലെങ്കിലും ഉപ്പാന്റെ എടുത്തുണ്ട് പക്ഷെ ഇത് ഇത് ഉപ്പാക്ക്മക്കൾ കൊടുത്തു
ആഹ ആഹ ഉമ്മണ്ടോ
ഉമ്മ ഒണ്ട് ഞങ്ങള്ൾ രണ്ടു പെൺകുട്ടികൾആണ് പിന്നെ പക്ഷെഉമ്മാക്കും തന്നെ തന്നെ കാൽമുട്ടൾക്കൊക്കെ കുറ കുറച്ച് പ്രായമായി ഉപ്പാക്കൊരു പത്ത് എഴുപത് വയസ്സായി ഉമ്മാക്ക് ഒരു അറുപത്തഞ്ച് വയസായി അപ്പോ ഉമാക്കും തന്നെ കാൽമുട്ട വേദനയും ഇൊ ഒക്കെ ആവുമ്പളേ ഇമ്മനെകൊണ്ടും ഉപ്പാനെ വേണ്ടത് ഞാനന്നെ ഞാനും ഉമ്മിം കൂടെ നിന്ന് പിന്നെ അല്ല മോൾ എന്റെ ഉപ്പ യുണ്ട് ഇവിടെ ഉപ്പയും ഉമ്മയും ഇല്ല ഇവിടെ ഞാൻ വന്നപ്പോ തന്നെ ഉമ്മല്ല പിന്നെ ഇപ്പ ഉണ്ടായിരുന്നു ഉപ്പ മരിച്ചു ഇപ്പ ഞാനും മാത്രം പത്തൊല്ലം നിന്ന് പിന്നെ
ആ ആ
ആ ശരി അവിടെ ഹസ്ബന്റിന്റെ വീട്ടിൽ ആരൊക്കെയ ഉള്ളത്
ഹസ്ബൻഡൻ്റെ വീട്ടില് ഹസ്ബൻഡിന് മൂന്ന് ജ്യേഷ്ഠന്മാരും നാല് പെങ്ങമ്മാരുണ്ട്
ആ ആ ആ അപ്പം പിന്നെ അപ്പ അങ്ങനെ ഹോസ്പിറ്റൽത്തൊക്കെ കഴിഞ്ഞ് വീട്ടില് എത്തിയതാവുല്ലേ
ഇപ്പൊ വീട്ട്ക്ക് ഇന്നലെ വന്ന്ക്കണ് ഇവടാ ന്റെ വീട്ട്ക്കു ഇപ്പോൾ ഹസ്ബൻഡിന്റെ വീട്ട്ക്ക് വന്നു പിന്നെ ഇന്നിപ്പം ഞാൻ രാവിലെ തന്നെ ഉ പ്പാന്റെ അടുത്തേക്ക് തന്നെ പോയി ഉ പ്പാനെ കുളിപ്പിക്കാനും ആ മുറിവൊന്ന് കയിച്ച് കെട്ടാനും അതിനൊക്കെ മരുമക്കൾ ഒക്കെ ഉണ്ട് പക്ഷേ മക്കളും ചെന്ന് ചെയ്ത് കൊടുക്കുമ്പോ അത് ഓൽക്കൊരു ആ അത് ഓൽക്കൊരു ആശ്വാസ മല്ലേ അതന്നെ ഓല് തന്നെ ചെയ്തുഎന്നാരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ വേണ്ടല്ലോ
പിന്നെ ഞങ്ങള് എന്താ ഞങ്ങള ഇവിടുത്തെ എന്റെ ഹസ്ബന്റിന്റെ ഇമ്മാക്ക് ഡയാലീസ് ചെയ്തോണ്ടിക്കാണ്
ആ ആ ശരി
കിഡ്നി ഷുഗർ ഇരുപത്തിരണ്ട് വർഷായിട്ട് ഷുഗർ പേഷ്യന്റേആണ് അപ്പോൾ പല സ്ഥലത്തുന്നും ഇങ്ങനെ ഹോസ്പിറ്റൽന്ന് കാണിച്ചുകൊണ്ട് മെഡിസിനൊക്കെ കഴിച്ചോണ്ടിക്കാണ് ഒരു ഏഴു മാസം മുന്നേ പെട്ടെന്നൊരു ഇതു വന്നതാണ് ഫിറ്റ്സ് ആയിട്ട് വന്നതാ അപസ്മാരം പോലെ നല്ലോണ്ണം വന്ന് അപ്പോൾ എന്താകും എന്ന് പോയി അയിന് മെഡിസിനുള്ള മെഡിസിൻ ക്രിയാറ്റിനൊക്കെ കൂടിയിട്ട് മെഡിസിന് ഒക്കെ കഴിച്ചുകൊണ്ട്ക്കേനി കിഡ്നിക്ക് കംപ്ലൈന്റാണെന്ന് ഓൾറെഡി ഇണ്ട് പക്ഷെ പെട്ടെന്ന് ഫിറ്റ്സ് സൊക്കെ വന്ന് അപസ്മാരം പോലെ വന്ന് അമ്മള് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടോയപ്പോ ശരീരത്തി വെള്ളം കൂടിയിട്ട് ട്ട് കിഡ്നിക്ക് അരിച്ചെടുക്കാം കയണേലേറായിട്ട് ശ്വാസകോശത്ത്ക്ക് കേറി വെള്ളം അല്ല പിന്നെ വെള്ളം തലച്ചോർക്ക് കേറി അതോണ്ടാണ് ഫിറ്റ്സ് വന്നത് ന്ന് അപസ്മാരം വന്നത് ന്നിട്ട് പിന്നെ അപ്പൊ ഞങ്ങള് ഏ ഇവ്ട്ക്ക് പോയി ഏ പെരിന്തൽമണ്ണ എമ്മീഎസ് ഹോസ്പിറ്റല്ണ്ടല്ലോ
ഉം
ക്ക് പോയി അവിടുന്ന് ഓല് അന്നന്നെ കഴ്‌ത്തിലൂടെ കത്തീറ്ററ്ട്ടിട്ട് അന്നന്നെ ഡയാലിസ് ഫസ്റ്റ് ഡയാലിസിസ്യ്ത് അപ്പന്നെ ഏകദേശം ലെവലായി പിന്നെ കൈമക്ക് മാറ്റി ഇപ്പൊ കൈ്മല് ഇപ്പൊ പിന്നെ ഇതുവരെ കുറേ അവിടെക്കന്നെ പോയിണ്ട് ഇപ്പം വാഴക്കാട് ഒരു ഹോസ്പിറ്റലിണ്ട് ഇക്ക അപ്പൊ വാഴക്കാട് ഇപ്പ ചെയ്തോണ്ടിക്കണത് ഡയാലീസ് ഇപ്പ ചെയ്യാൻ തുടങ്ങിട്ട് ആയ്ച്ചേല് മൂന്നട്ടം ചെയ്യണം ഒന്നരാടം തിങ്കളും ബുധനും വ്യാഴാണ് ഇപ്പോ ചെയ്ത് ക്കണത് അത് ഹസ്ബന്റ് ഇവിടെ അവർക്ക് നാല് മക്കളാള്ളത് ഹസ്ബന്റ് ഏട്ടമ്മാരും ഒരനിയനും
ആ പെൺകുട്ടികളി
പ്പൊങ്ങനെ ഇ രണ്ടാൾക്കാര് ഗൾഫിലാണ് ഇവര് രണ്ട് മക്കളിവിടെ നാട്ടില് ലുണ്ട് ഓല് മാറി മാറിങ്ങനെ കൊണ്ടോവും ഇപ്പഴാണേങ്കി ടൈമ് കിട്ടിയത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ടൈമ് കിട്ടി യത് അപ്പോ ഇവിടുന്നൊര് പൈനൊന്നണി ആമ്പോ പോകും എന്നിട്ട് അവിടുന്ന് ചെയ്തിട്ട് അഞ്ച് മണിക്കൂറൊക്കെ ടൈമെടുക്കും ചെയ്ത് തീരാനെ പന്ത്രണ്ട് മണിക്ക് പോയാൽ ഒരണി രണ്ട് രണ്ട മണി മൂന്നണി നാലണി അഞ്ച് മണിക്ക് കയ്യുള്ളൂ
എന്താ ഹസ്ബന്ഡ് ഇവിടെ നാട്ടില് വർക്കെയ്യാ
നാട്ടിൽ ആ വർക്കെയാണ് ഈ സിമൻറ് ബ്ലാസ്റ്ററിങ്ങായിട്ട് തേപ്പില്ലേ അത് കരാറെട്ക്കണ ആളാ അപ്പങ്ങനെ അഞ്ച് മണിക്കൂറൊക്കെ പോ മ്പം രാ ത്രി ഫുള്ള് ഒറങ്ങാൻ കയ്യൂല കാരണം അയിന്റെ എടേൽ മ്മാക്കൊരു ചായ ചോയ്ക്കും എ
പിറ്റേന്ന് ജോലിക്ക് പോകാനും ബുദ്ധിമുട്ടാവോ
പോവാ ഒറങ്ങാനും വെയ്യ കാരണം പിറ്റാത്ത ഡയാലിസ്ന് പൈസ വാണ്ടേ അപ്പോങ്ങനെ ഓറങ്ങി പണി പോകതെക്കാനും വയ്യ പിന്നെ ഓൾറെഡി കൂടിയ കുറികളൊക്കെണ്ടായിക്കും കുറി ചിട്ടികൾണ്ടാവല്ലോ നമ്മൾ സാധാ കുറിയൊക്കെ കൂടുവല്ലോ അതും കൂടിയതുണ്ട് അപ്പോ അയ്ൻ്റടവും തെറ്റരുത് അപ്പം മുന്നത്തെ മുന്നൊക്കെ ഇടക്കെങ്കിലും ലീവാക്കിനി ഇപ്പൊമ്മാക്ക് അസ് അസുഖം വന്നാല് ള്ള ലീവാക്കല് നിന്ന് ഏതാലും ഞാൻ പറയാ അങ്ങനെ കൊയപ്പാ ക്ഷെ ഇതിന്റെഎ എടയിലൊക്കെ ചെലേപ്പോമ്മാക്ക് നാളെ ഇന്ന് രാത്രിയ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ സമേം കിട്ടുവമ്മക്ക് ഇന്ന് രാത് ത്ര്യ ചെയ്യേണ്ടുന്നുണ്ടെങ്കിൽ ചെലപ്പോ ഇന്നുച്ചാമ്പോത്തിന് ശ്വാസം കിട്ടാതാവും ശ്വാസം ശ്വാസകോശത്ത്ക്ക് വെള്ളേറിട്ട് എന്നിട്ട് നമ്മൾ പെട്ടെന്ന് കൊണ്ട് അ എമർജൻസി ആയിട്ട് കാഷ്വാലിറ്റിലക്കേറി പിന്നെം ചെയ്യും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് ല അയ്ന്റെടേല് പിന്ന ഒരു സ്ട്രോക്കും വന്ന്മ്മാക്ക് ഉമ്മാക്ക് പറയുമ്പോ ആകെ അറുപത്തി രണ്ട് വയസ്സേ ആയി റ്റുള്ളൂ പക്ഷേ ഭയങ്കര പ്പം പറ്റ ഇതാണ്
ആ ഷുഗറിൻ്റെ പ്രശ്നോ അന്റെ പ്പാക്കും മ്മാക്കുണ്ട് ഏറ്റവും വല്യ ഭാഗ്യതാണ് ഷുഗറും പ്രഷറും ഇല്ല
ആ ആ അസുഖം ഞമ്മളെ കാർന്ന് തിന്ന്ണ അസുഖാ അത് ഞമ്മ ങ്ങുമ്പ ഞമ്മക്കത് നിസാരേകാരം ഷുഗറും പ്രഷറും അത് ജീവിത ശൈലി രോഗം ന്നുള്ള നിലക്ക്പ്പോ കുറച്ച് കഴിഞ്ഞാൽ അത് അതാണ് എല്ലാ അസുഖത്തിനും തൊടമെയിൻ കാരണ ഈ ഷുഗറൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞ്കഥ
ഇല്ലാ നമ്മളെ സമയം കയോ
ആ സമയം പത്ത് മിനിറ്റ് ആവുമ്പം ഏഴ് ഇരുപത് ല്ലെ ഏഴ് മിനിറ്റല്ലായത് ഉം പത്ത് മിനിറ്റ് സംസാരിക്ക
ഏഴ് ആഹ് ഏഴ ഇരുപത്തി എന്നിട്ട് പിന്നെ നീയിപ്പോ ആര കൊണ്ടോകല് ഹസ്ബൻഡന്നെ കൊണ്ടോവും ല്ലേ പെങ്കു
ആഹ് പെൺകുട്ടി ആ ഒരു പെൺകുട്ടിണ്ട് ഒരു പെൺകുട്ടി പക്ഷെ അവര് കല്യാണം കഴിഞ് മക്കളും കുട്ടികളൊക്കെ ആയിട്ട് ആ ഇവിടെ ഞങ്ങള് മരു മക്കളെന്നെ നോക്കൽട്ടോ ഓർക്കെപ്പോഴും വരാനൊന്നും കയാത്ത അ സാഹചര്യം മക്കളൊക്കെ മകനൊക്കെ കല്യാണം കഴിച്ച് അങ്ങനെ വലിയതായിണ്
പക്ഷെ ഏത് മക്കൾ കല്യാണം കഴിച്ചാലും എത്രായാലും നമ്മളെ മ്മനിം പാനിം നമ്മക്ക് പരമാവധി നമ്മള് നോക്കണം അതാണ് ശരി ൻ്റെ അഭിപ്രായം അങ്ങനേണ് ട്ടോ ഞ്ഞ് മറ്റുള്ളോൽത് എങ്ങനെ അറീല്ല
എന്താ പറഞ്ഞേ
നമ്മള് കഴിവിന്റെ പരമാവധി - - നമ്മള് പെൺകുട്ട്യാളെന്നെ മ്മാരിം പ്പാരിം കഴിവിൻ്റെ പരമാവധി നമ്മൾ മറി മര്യക്കള് നോക്കുലന്നല്ല മരിക്കള് നോക്കും ക്ഷേ കൂടെ അവരും കൂടെ ഉണ്ടാവുമ്പോ നമ്മൾ നോക്കണ മരക്കൾക്കും ഒരു സന്തോഷണ്
പിന്നെ ഹോസ്പിറ്റൽ കേസ് ഉണ്ട് അഡ്മിറ്റിനൊക്കെ സ ഉണ്ടെങ്കിലുംക്കെ മകൾ വരുട്ടോ നിൽക്കാൻ പക്ഷെ ഇപ്പ അല്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ തന്നെ മതി കാരണം ഒ ഒരു ദിവസം രണ്ടു ദിവസം നോക്കി ഓര അങ്ങനത്തെ അസുഖമല്ല തൊണ്ടേ ഇത് ഇത് മരണം വരെ ഒരേ ഇനിപ്പോ ഇങ്ങനെ അവക്ക് ഡയാലിസ അല്ലാത്ത വേരെ ഭക്ഷണം ഇല്ല നിമ്മാക്ക് കിട്ടണി മാറ്റി വെക്കാനൊക്കെ പൊ അപ്പ എങ്ങനെങ്കിലുംക്കെ വക്കെന്നെ പക്ഷെ അതിന് പറ്റൂല അപ്പൊ ഇനി മരണം വരെ ഡയലിസ് എന്നുള്ള ഒര് ഓ - ള്ള അപ്പം മകക്കൊക്കെ വന്ന് നിക്ണെ നും നോക്കണെനും പരിധില്യേ അപ്പൊ പിന്നെ നമ്മലെന്നെ തന്നെ നമ്മളമ്മാരെ മായിരി കണ്ട് നോക്കിയാൽ അപ്പം എം സ്ട്രോക്കൊക്കെ വന്നിട്ട് തിരെ നടക്കാൻ കയിയാതൊക്കെ അയിനി ഇപ്പോൾ കുറേ ലെവലായി ണ് ട്ടോ കാരണം
ം കൊറെ പ്രായ ആട്ടില്ലല്ലോ പത്ത അറുപത്തി അറുപത്തിരണ്ട് വയസ്സ് പറഞ്ഞാ കൊറെേ പ്രായന്നും ആയിട്ടില്ലല്ലോ
ഇല്ല പക്ഷെ അമ്മാന്റെ തടി വളരെ ക്ഷീണിച്ചി ഇരുപത്തിരണ്ട് വർഷയിട്ട് ഷുഗർണ്ട് മെഡിസിൻ കഴ അതുകൊണ്ട് എന്താ അറിയില്ല അറുപത്തിരണ്ട് വയസ്സ് ഉമാനെ കണ്ട ഒരു എഴുപത്തഞ്ച് വയസ്സൊക്കെ തോന്നും
തോന്നും ഉ
ആ ടയർഡയാണ് രണ്ടാള് പിടിക്കണം ഇപ്പം രണ്ട മൂത്തച്ച ഞാാനിപ്പോൾ ഡെലിവറിയക്കായിട്ട് എനിക്ക് ചെറിയ മോ അറുപത് അറുപത് ദിവസമായിട്ട് ട്ടൊള്ളു ഞാൻ കഴിഞ്ഞിട്ട് അപ്പം ഇൻ്റെ രണ്ട് മൂത്തച്ചികൾ ആണ് മന നോക്കല് രണ്ടാൾ ഒരു ഒരു വീട് പൂട്ടിയിട്ട് ഒരു വീട്ടിൽ രണ്ടാളും കൂടി ഒരുമിച്ച് നിൽക്കും
ഒരുമിച്ച് നൽക്കണ ഉ എരുന്നു
ഉ പത്ത് മിനിറ്റ് ആവു ആവും ആുമ്പോൾ നോക്കിട്ടോ പത്ത് മി പത്തര മിനിറ്റോ ഒക്കെ എ കറക്റ്റ് അറിയില്ല ഞാനും ഓോന്നില വിളിക്കുമ്പോൾ കട്ട് ആാക്കുമ്പോൾ കട്ട്ക്കല്ലോ
ഫസ്റ്റ് കോലാത്
ഉ ഉ ചിലര് പതിനൊന്ന് പന്ത്രണ്ടക്കെ കാലുണ്ട് കേട്ടോ ഉ ഹസ്ബൻഡന് എന്താ ജോലി
ഇത് പത്ത് മിനിറ്റ്യല്ലേ. എന്നാ നീ കട്ട ആക്കല്ലേ എന്നാ ശരി അസ്‌ലം അലൈകും.
ഉ കുള കട്ടേയ്തോളൂ